ഹലോ ആഹ ഞാൻ ഇങ്ങകത്തോട്ട് കേറിയതാ.
ഉം.
ഇന്നോരെ വെളിയിരുന്നപ്പലപ്പ്
ഉം
പട്ടിയും ഉണ്ട് അതുകൊണ്ട് ഇങ്ങ കേറി.
ഉം
ആ അവനേന്ത് പറഞ്ഞോണ്ടിരുന്നേ?
എന്തു വായിരുന്നു പറഞ്ഞോണ്ടിര്രനെ ബിപിയുടെ കാര്യല്ലോ ഷുഗറിന്റെ ഡോക്ടർ പറഞ്ഞേ
ആ ആ ട്രിപ്പ ട്രിപ്പിട്ട് ട്രിപ്പിട്ട് കഴിഞ്ഞപ്പോ എഴുന്നേറ്റപ്പ ബോധമില്ലഏഞാണ്ട് ട് ഡോക്ടർ പറഞ്ഞ ബി പി ഇട്ട് അല്ല എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ട്രിപ്പ് ഇട്ട്ഴിഞ്ഴ് ന്നേ പ്പം ഒന്നൂടെ ന്ന് ബോധം പോയി ഒന്നൂട് തലാറക കൂടി. ഇപ്പം കുറച്ചുകൂടെ ബെറ്റർായോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നുകൂടെന്ന്. ആ യിനിക്ക് തലറക്കം കൂടി ഡോക്ടറെ കിളി പോയന്ന് പറയാ ഡോക്ടറെ ചിരിക്കന്ന കുറവ ല്ലേ നാളെ വന്ന് ടെസ്റ്റ് ചെയ്യണന്ന് പറഞ്ഞു.
ഉം
വീട്ടിൽ വന്നപ്പോ എനിക്ക് കണ്ണൊന്നും കാണുന്നില്ല കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കട്ടല്ലെ ചൈനക്കരുടെ കടക്ക്
നീ അത് കഴിഞ്ഞ് കടന്ന് ഉറങ്ങി കാണൂല്ലോ
പിന്നെ കള്ളറക്കം ഒറങ്ങി അപ്പഴേ ഞാൻ പൊതച്ച് മൂടി ഒറങ്ങി
ഉം
പിന്നെ പിറ്റേസായപ്പഴാ നോക്കിയത് ഇപ്പൾ വല്യര്ത് പോഇല ചെറിയൊര് തുണ്ട്
ഉം
തലക്യ് എന്തൊപോലരുതുണ്ട്
ഉം ആഹ് ഡെങ്കുവല്ലാം ആന്നെങ്കി നീയന്ന് കാണിക്കണേ
ഉം നീ പേടിപ്പിക്യാതെ ഏഹ് ടെക്കി ഡെങ്കിപ്പനിയുടെ ഏതന്തുവാ ലക്ഷ്യ അല്ല ലക്ഷ്യ ഒന്ന് പോലും ലക്ഷണങ്ങൾ എന്തുവാ
ആഹ് വള്ളം കൊണ്ട് വെള്ളം തായിട്ട് വര്ന്നതാ അന്നേരം വയറളക്കും പനിയാ കൂടുതലും വരുന്നേന്റെ അറിവില്
വയറളക്കന്നുല്ല വയറളക്കന്നുല്ല
ഉം വെള്ളത്തിന്റെ ബേസ്റ്റ്ലാ വരുന്നേ അത് പനിയും വരാം വയറിളക്കും വരാം
ഇതുവരെ വയറിളക്കൊന്നുല്ല പിന്നെ പനി സത്യം പറഞ്ഞെ എനിക്ക് പനിയല്ല ജലദോഷാ ജലദോഷം മാത്രേള്ളൂ പനിയായിട്ട് ഇതുവരെ പോയി
ഉം കയ്യിന്റെ മുട്ടിനൊക്കെ വേദന വരുവേ ഉം ന്നച്ചാ ക്രിസ്റ്റ്യന് അതായത് കയിന്റെ ഏഹ് വെരള്കൾക്ക് ഏഹ് മറ്റേ കാലിന്റെ വെരള്കൾ ആഹ് ആങ്ക്ൾന്റെവ്ടെ റെസ്റ്റിന്റെവ്ടെ അങ്ങൻത്തെ ക്ക സ്ഥങ്ങൾല് വേദന വരും മുട്ട് കൈ മുട്ട് കാൽമുട്ട്
അങ്ങനെന്നും ത്വരെല്ല എനിക്കിത് വെ എനക്കീ പൊതുവേ മിക്കപ്പോഴും മര്ന്ന് വെച്ചാലേ ഇ തല നശച്ച് കഴിഞ്ഞിട്ട് തോർത്താതെ പെട്ടത് കെട്ടി വെച്ച് കയ്ഞ്ഞ വെള്ളം തങ്ങിന്ന് തല ഈതായിട്ട് ജലദോഷം വരും അങ്ങനൊരു പണി കിട്ടും അതന്ന് വെച്ചാ എനിക്ക് പ്ലാസിന് പോണ്ടയ്ന് പെട്ടെന്ന് കുളിച്ചിട്ടങ് പോവാ തോർത്താ സമയ കിട്ടില്ല ഞാപെ പെട്ടന്ന് ഇങ്ങിനെ പിന്നെ പിഴഞ്ഞിട്ട് തല കിട്ടിയങ്ങ് വെക്കും അങ്ങനെ പണി കിട്ടിയതാന്നെ എനിക്ക് തോന്ന് ന്നത്
ഉം
എന്നോട് പിന്നെ ബി പി കൂടെ ലോയായോണ്ടായിരിക്കാം വരെ വന്നത്
ഉം
പക്ഷെ എങ്ങനെ ഒരു അനുഭവം അത്യായിട്ട ഇത്വരെ എത്രെന്നാളായ് വന്നിട്ടില്ല
ഉം ഇത് ഞാൻ തല കുളിക്യൂന്ന സമയത്ത് ഉം മുടി നന്നായിട്ട് തോർത്തി ഉച്ചയാത്ത്ക്ക് ഏറ്റവും കൂടു നന്നായിട്ട് തോർത്തുന്ന അ് തോർത്തിട്ടേ ഞാൻ കേ ട്ടി വെക്കത്തുള്ളൂ കാര്ണൻക്ക് തലവേദന സഹിക്യാൻ പറ്റാത്തൊരു സാധനമാ അഒണ്ട് തല കുളിക്യുന്ന സമയത്ത് ഞാഉച്ചി നന്നായിട്ട് തോർത്തു നന്നായിട്ട്ന്ന് വെച്ചാ നന്നായിട്ട്
അത്പോലെക്കെ തലേദിവസം നന്നായിട്ടൊന്ന് വെയിലു കൊണ്ടായിര്ന്നു വെയിലോണ്ടെനിക് നല്ല തലവേദന ഉണ്ടായിര്ന്നു
ഉം വെയിലടിക്യുമം തലവേന എടുക്കോടി
ഉം
ഉം ആഹ് നമ്മള ഇപ്പഴ്ത്തെ വെയിലാന്നീ തന്നെ ഒരു ഇതില്ലാത്ത വെയിലാ
ആഹ് താ ഒ എന്റെ പൊന്നേ എം മിക്യപ്പോഴു നിക്ക് തലവേന്യായി വെയില് കാര്ണം ഞാപിന്നെ കൊടേം പിടിച്ചോണ്ടൊക്കെയാ പോന്നത് എന്റെ കൊടെന്ന് വെച്ചാ മീഷോയിന്ന് കൂടെ വാങ്ങി ച്ചയായോടിതാ കെടക്കുന്നു ആടിയാടിയിരി ക്യൊ ഒരൂസം എന്നെഅങ്ങ് നാണംകെട്ത്തി ഈ കോട കോട അന്യായാ കാറ്റ് ഞാൻ ഇങ്ങനെ വരുവാ ഓർക്കാപൊർത്ത് ആദ്യയ്ട്ടല്ലേ നമ്മളറിയുന്നില്ലല്ലോ.
മ്.
കൊടേം പിടിച്ചോണ്ട് വരുവാട്ടോ ഇതിന് ബലോല്ലല്ലോ. കൊടയങ്ങ് പറന്ന് മേലോട്ട് മറ്റേ താമരമൊട്ട് പോലെ നിക്ക്ന്ന്.
ഈശ്വരാ ആൾക്കാരെല്ലാം കണ്ട് ഇനിക്ക് എന്തോ വേണന്ന് അറിയത്തില്ല. നാണം കെട്ട് ഞാൻ പിന്നെ കൊട മടക്കി വെച്ചിട്ട് നടന്നങ് പോയി പിന്നേ എന്റൊരു കൂ കളിയാക്കിക്കൊണ്ടും ചിരിച്ചോണ്ടും വര്ന്ന് ഞാൻ പർഞ്ഞ് എനി ഞാ അറിഞ്ഞില്ലി ഇങ്ങനെയൊക്കെ ആവോന്ന് ഈ കാ കൊട എന്നെ നാണം കെട്ത്തി.
മ് മ് ഈ നമ്മള് മനപ്പൂർവം ചെയ്യാ- ത്ത കാര്യങ്ങൾക്ക് നമ്മള് നാണം കെട്ന്നെ
അതാ.
ന്നമ്മളഅറിഞ്ഞോണ്ടാ ചെയ്യ്ന്നെങ്കി നമുക്ക് അത്ര നാണം തോന്നത്തില്ല.
വല്ലാതാ യിപ്പോയി ഹ്. നമുക്ക് കൂടെ ഒരാള്ണ്ടെങ്കി കുഴപ്പല്ല്യ ഈ ഒറ്റയ്ക്ക് വരുമ്പോ നമുക്ക് ഭയങ്കര ശൈയ്യായിരിക്കൊല്ലോ.
മ്.
എനിക്കാണെങ്കി ചെല സമയത്ത് എപ്പോഴൊന്നുല്ല സോഷ്യലാൻസൈറ്റി എന്ന് പറയുന്നൊരു സംഭവം കൂടെ ഉണ്ട്. ഒറ്റക്ക് നടന്ന് വരുമ്പോം ആരെങ്കിലും നോക്കുന്നുണ്ടോ ഇ ഈ ഡ്രസ്സിനെന്തെങ്കിലും കൊഴപ്പ ഉണ്ടോ.
മ് അതെനിക്ക്യുണ്ട് പേടിക്കണ്ട എല്ലാർക്കും ഉള്ളതാ.
അത ചെല സമയത്ത് അങ്ങനൊന്നുല്ല ചെല സമയത്ത് ഇങ്ങനെ ബോൾഡായിട്ട് അങ്ങ് നടന്ന് ആ ഹ ഹാ. ആരോക്കില്ലേ എനിക്കൊന്നുല്ല പുല്ല് ഞാനങ്ങനെ നടന്നോവും ആ ഒരിതാ ചെല സമയ യ്യോ ആരെങ്കിലും നോക്കോ
അത് ഈ പിരീഡ്സ് ടൈമ് ഒക്കെയാവുംമ്പോം എനിക്ക്യെരു പേടിയൊണ്ട് ആരെങ്കിലും നോക്കുന്നുണ്ടോന്ന്. ബാക്കി എല്ലാ ടൈമും എന്തേലും ആയെങ്കിലും കൊഴപ്പൊന്നുല്ല. എന്തെലും ഉണ്ടെങ്കി ആരെങ്കിലൊ ക്കെ പറയും ന്നൊക്കെ വിചാര്ച്ചിട്ട് ഞാനങ് നടന്ന് പോവും.
പ്രത്യേകിച്ച് ഞാൻ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴായിരിക്കും അങ്ങൻത്തെ ഒരു പ്രശ്‌നം വെയ് റ്റൂകൂടെണ്ടായിട്ട് പറയേം വേണ്ട.
മ്.
അപ്പൊ ആ ഒരു ഫീല് വരും.
മ് ഈ വെയ്റ്റുള്ള എല്ലാർക്കും അങ്ങനെ ഉള്ള ഇതാടീ. വെയ്‌റ്റുള്ളവർക്കും മിക്യവർക്കും ആ ഒരു പേടിയുണ്ട്.
ഈ പീ സി യോടി ഉണ്ടായിണ്ട് വണ്ണം കുറയോ അതും ഇല്ല വണ്ണം കുറക്യാൻ വിചാരിച്ചാ കൊ മടിയും അങ്ങേയറ്റം മടി
മ് മെയിൻലി ഷുഗർ കട്ടെയ്താ പാതി വണ്ണം കുറയൂടി.
മ് ഷുഗറായിട്ട്ള്ള ഒരുപാടൊന്ന് ആ. അമ്മ ഇന്നൊര് അലുവ വേടിച്ചോണ്ടന്ന് ഇന്നെല്ല ഇന്നെലെങ്ങാണ്ട് വേടിച്ചൊണ്ടാന്ന്. അത് കഴിച്ച്.
ക്കെ ഷുഗറാണെങ്കിൽ പോലും നമ്മള് സാധാരണ കഴികിന്ന ഫുഡി ല്ലേ ചോറ് ചപ്പാത്തി അതിനകത്തൊക്കെയും ഷുഗർ കണ്ടന്റ് ഉ ണ്ട് നല്ല രീതി അന്നേരം
മെയ്നായിട്ട് സത്യംപറഞ്ഞ കൊറയ്ക്കേണ്ടത് നമ്മള് ഡെയ്ലി കഴിക്കിന്ന ആ ചോറ് തന്നാ. മറ്റേ ത് മറ്റേ ചോറ ണ്ടല്ലോ മറ്റേ ചോറ് കഴികിന്നാ നല്ലത് മറ്റേ ചുമന്ന ചോറ്.
ഉം.
അതായെപ്പഴും കഴിക്കിന്നത് ബെറ്ററ് അത് പ്രത്യേകിച്ചും വെയിറ്റ് ലോസ് എട്ക്ക്ന്നവർക്ക്.
നമ്മള് ഇതായിട്ട് കഴിക്കാനും പാടില്ല ചോറൊന്നും എന്ന് വെച്ചാ കൊറച്ച്. ഒരു ബൗള് ചോറെ നമ്മള് കഴിക്കാൻ പാടുള്ളൂ. അതി കൂടുതലോ കൊറവോ കഴിക്കാൻ പാടില്ല. ഒരു ഇരുന്നൂറ് ഗ്രാം ബ്രൗ ബ്രൗളിന്റെ ചോറ് അത്രേ ചോറേ കഴിക്കാൻ പാടുള്ളു നേരെ ചൊവെ.
അതങ്ങനെയാണ് പക്ഷെ നമ്മള് പിള്ളോരായിണ്ട് പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കാ അ - വെശന്ന് ഫുഡും നല്ല കറിയാണെങ്കിൽ. താ കെടക്ക്ന്ന് എന്തായാലൊക്കെ പിന്നെ പറയെം വേണ്ട.
എന്റെയോ ഞാൻ അതിനേക്കാട്ട്ൽ രണ്ട് ബൗള് കഴിച്ചാലും വെശക്കു വെശക്കും.
വെ
മറ്റേ ന ഈ നിങ്ങളൊക്കെ മന്തി കഴിക്കാൻ പോകുമ്പഴേ മറ്റേ വല്ല്യ ഇങ്ങനെ നെരത്തി വെച്ചേക്കുയിരിക്കത്തില്ലേ മന്തി. അത് ഫുള്ളും കഴിച്ച് തീർത്തിട്ടേ നിങ്ങള് പുറത്തോട്ട് വരത്തുള്ളൂ അതേപോലെ എന്റെ അവസ്ഥയും. ഒരു കല നിറച്ച് ചോറ് വെക്കും അത് തീർക്കാതെ അവിടെന്ന് നീക്കാനും പറ്റത്തില്ല.
എനിക്കിമ മന്ദ്യോടൊന്നും ഇത്ര താല്പര്യംല്ല പക്ഷെ മന്ദി കഴിക്കും പക്ഷെ എനിക്ക് ഇപ്പ എന്താന്നറിയോ മന്തി വന്ന് വന്ന് ഇഷ്ടല്ല മടുത്തങ്ങ് കേ കേട്ട് കേട്ട് മടുത്ത് തിന്നാനും വയ്യ ഇതേ ഡയലോഗ് അ മറ്റൊരാളുണ്ടായിരുന്നട്ടോ മറ്റേ അഡ്മിഷൻ കിട്ടിയ പയൻ ന്ന് പറഞ്ഞില്ലേ?
ഉം
യാള് എന്താ. മന്തി വേണ്ടാന്നിച്ച് മന്തി മടുത്ത് മടുത്ത് മടുത്ത്. ത്ത് എനിക്ക് കഴിച്ചഴ്ച്ച് ആ അന്ന് കോളേജ് അഡ്മിഷൻ ചെന്നപ്പം അതൊന്ന് ന്നു കഴിഞ്ഞ മാസം പറഞ്ഞയാ അപ്പൊ ഈടയ്ക്ക് കോളേജ് വിഷന്ന് പോയപ്പോ പറയാം നമുക്ക് മന്തി കഴിച്ചാൽ മതി ഞാൻ പർഞ്ഞ് ഇന്നാളതല്ലല്ലോ പറഞ്ഞെ. ആഹ് അന്ന്‌ പറഞ്ഞേല്ലേ ഞാൻപർഞ്ഞ് ആ
എനിക്ക് ഇന്ന് മന്തികയ്ക്കണം.
ഹാ താ. ഞാൻ ആ സമയം പുറത്തു പോയാല്. നല്ല കടയുണ്ടെങ്കിൽ ഈ സാധാരണക്കാരെ കടയിൽ നല്ല ഊണ് കിട്ടും അയ്യോ എൻഡാ ടേസ്റ്റ്. റ്റാ ന്നറിയാമോ?
ഉം
ചേ ഞങ്ങുടെ ഇവിടെ മറ്റേ ശാസ്താകോട്ടൽ ഒരെണ്ണം ഉണ്ട്.
ഉം
അത് ഭയര ഫേമസ് ആ റീയിലൊക്കെ ഉണ്ടായിരുന്നു ആ മ്മടെ ഫുഡ്. ഊണ് അടിപൊളി ഊണ അഹ് ആഹ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടു ആ കൊടുക്കുന്നത് ബിരിയാണീം, നല്ലയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഊണ് ഭയങ്കര ഫേമസ. ഭയങ്കര ഫേമസ എല്ലാരും വന്ന് കഴിക്കും അവിടെ അത്പോലെ നമ്മളെ പന്തള ത്ത് ഞങ്ങള് പോയില്ലേ അഡ്മിഷന്.
ഉം ആഹ് ആഹ്.
ആഹ് അപ്പ ഈ കോളേജിന്റെ ഓപ്പോസിറ്റ് അത പിന്നെ നിന്റെ മറ്റ റ്റേ മറ്റൊരു ബാഗില്ലായിരുന്നു എന്തൊരുത്
ഏ് ധനലക്ഷം ബേങ്കോ
ആഹ ബാഗിന്റെ കുറച്ച് അപ്പുറത്തെ അപ്പറത്തക്കണ്ട് ഇപ്പൊരു ചെറിയരു ഹോട്ടല് പോലെ വല്യ ഇതായത്
ആഹ് എനിഞ് മനസ്സിലായി. ത മറ്റേ തട്ടുകട പോലെയോ അതോ അങ്ങൻത്തെ രാത്രി നമ്മള് ചായ കുടിക്കാൻ കേറുന്ന സ്ഥലം പോരെ
അത് അയിന്റെ മേൾഭാഗംന്ന് വെച്ചാ മറ്റെ തുണിയൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി സെറ്റാക്കി വെച്ചിരിക്കുവ തട്ടിക്കൂട്ട് പോലെ ഒ ഒരു ചെറിയ കട, ചെറിയ കടയല്ല അകത്തോ ഇച്ചരി... നീളം കൂടുതല ഒരുപാട് വീതിയില
ഉം
ആഹ് വീതിയില്ല, അയ്യോ അവിടുത്തെ ഫുഡ്ഡരു രക്ഷയില്ല
ഉം
നല്ല ഫുഡ്ഡ. നല്ല ഊണ നല്ല.. എല്ലാം നല്ല ന്തോ ന്നല്ലൊരു ന്തോ പ്രത്യേക ഒരു കൈപ്പുണ്യ അതിന് പിന്നെ എന്തോ കൊർച്ച് കോസ്റ്റ്ലി ആന്നേ ഉള്ളൂ അധികം പൈസ കൊടുക്കണം. ഒരുമീൻ വർത്തതിന് നാൽപ്പരുവായിരു അത് കേട്ടപ്പോഴത്തേക്ക് കിളിയങ് കിളിയങ്ങ് പാറി അത് പൊതുവേ മീനിന് എത്രാ എനക്കാ വല്യ പിടുത്തവില്ല ചെല ഇതിലൊക്കെ ഇരുപരുവായ്.. കെടുക്കത്തുള്ളൂ. പിന്നെ എനിക്കു തോന്നുന് അയ്ലയക്കെ ആയോണ്ടായിരിക്കും
ഉം എനിക്ക് അതിനെ കുറിച്ച് വല്യപിടു... ത്തല്ലാത്തോണ്ടേ വെല കൂടുതല് പർഞ്ഞാ എനിക്കറിയ...
മറ്റേ കുട്ടം വേടിച്ചോണ്ട് വരുവായിരുന്നു. അവരുടെ വീട്ടിലൊക്കെ പോകുമ്പം
ഉം
അപ്പൊ അവര് ഏതൊ ഒരു കടേന്ന് മേടിച്ചോണ്ട് വരും. അപ്പൊ നൂറ്രൂവായ് ക്ക്
ഉം
അപ്പയുണ്ട് ഏ പപ്പടവുണ്ട് തോരനുണ്ട് സമ്പാറുണ്ട് മി മീൻകറിയുണ്ട് മീൻ വറുത്തത് ഒരു.. അഞ്ച് കഷ്ണം കാണും
ഉം
അഞ്ച് ക അല്ല ആഹ് അഞ്ച് മീൻക്കാണ് മനസ്സിലായില്ലേ അഞ്ച് കഷ്ണമെന്നുദ്ദേശിച്ചേ പിന്നെ അവിയലുണ്ട്. അച്ചാറുണ്ട്, തീയലുണ്ട്, ഇത്രയും സാധനവുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു മെഴുക്കുപുര.. ട്ടി കാണും, നൂറ് രൂപക്ക് ഞാൻ പറഞ് നൂരുപാക്കൊ അൺലി റ്റെഡ് ചോറും. ആഹ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പർഞ്ഞു, ഇവർക്ക് ലാഭം യ്യോ എന്റെ പൊന്നേ എങ്ങനെങ്ങനെണ്ടാക്കുന്നത്. എന്ന് വെച്ചാ ഞാൻ ഞെട്ടി പോവാ ഇങ്ങനെനിക്കിഷ് ട്ട. ഭയങ്കര ഇഷ്ടവാ നല്ല രസവാ
ഉം
പക്ഷെ ഞാൻ ഈ കട അതരെ കണ്ടിട്ടില്ല പോയി പാഴ്സ് ല് വേടിച്ചോണ്ട് വരുന്നേ ആയോണ്ടേ
ഉം
അത് നല്ല ഇതാ, പിന്നെ നമ്മുക്കൊന്നും പോ അത് ഞാനാലോയ്ക്കും, ചെലപ്പോ അതുകൊണ്ട് അത്രയും ആൾക്കാരും കേറുംവായിരിക്കും ഇവിടെ മറ്റേ ഞാൻ പറഞ്ഞ പന്തളത്തെ കടേയ് റൈറ്റ് കൂടുതലാണെങ്കിലും ആൾക്കാരിഷ്ട ട്ടം പോലാ സീറ്റ് ഞങ്ങള് ഒരു പത്ത് പൈനഞ്ച് മിൻറ്റ് നിന്ന് ട്ടാ കിട്ടിയത് ആഹ് അയ്യോ കൈ തട്ടി സ്ക്രീൻഷോട്ടൊക്കെ പോയി
വെരി ഗുഡ് നല്ല കാര്യം ഏഹ്
അടിപൊളിയാത്. അങ്ങനെ കൊറേ കടകളൊണ്ട് നമ്മടെ കോളേജ് ആഹ് നീ ഞങ്ങടെ മറ്റേ ഞങ്ങള് പോവുന്ന വഴി വന്നിട്ടുണ്ടോ